ഹലോ
ഹലോ
കേൾക്കാമോ?
ആഹ് കേൾക്കാം.
ആഹ്, എന്തെ‌ടുക്കുവായിരുന്നു?
ആഹ്, ഞാൻ വെറുതെ ഇരിക്കുവായിരുന്നു നിങ്ങളോ
ആഹ്, ഇവിടെ ഇങ്ങനെ ഇരിക്കും ഇപ്പം മഴയല്ല്യോ
അതെ അതെ മഴയാ
മഴണ്ട് ഇപ്പങ്ങനെ പൊറത്തോട്ടൊന്നും നമുക്ക് പോവാൻ പറ്റ് കഴിയില്ലല്ലോ
അതെ അതെ മഴയാണ്. ഇങ്ങോട്ട് വരത്തില്ല വീട്ടിതന്നെ
അതെ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു. അങ്ങനെ ഇരുന്നപ്പഴാണ് ഞങ്ങളിങ്ങനെ ആലോചിക്കുവാരുന്നു പണ്ട് നമ്മള് ഉത്സവൊക്കെ എങ്ങനെ എന്ത് നല്ല രീതിയിലാഘോഷിച്ചിരിക്കുവായിരുന്നല്ലേ
അതെ അതെ വളരെ ആഹ് അപ്പോഴുണ്ട് മഴയൊക്കെ
അതെ, അതെ അന്നും മഴയായിരുന്നെങ്കിലും പൊതുവേ അന്നത്തെ ഉത്സവംന്നൊക്കെ പറയുമ്പോരു നല്ലൊരു ഓർമ്മകളായിരുന്നു നമുക്ക് തരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ് ആ കുട്ടികളും എല്ലാവരും ഉത്സവം ആഘോഷിക്കാറുണ്ടെന്ന് താങ്കൾക്ക്
അതെ ഉത്സവ എല്ലാരും ഒരുപോലെ തന്നെ കൊണ്ടോവല്ണ്ട് ഇപ്പഴും
ആഹ് അതെ അതെ ഇപ്പെല്ലാരും അങ്ങനെ പൊതുവെ അങ്ങനെ ഉത്സവോന്നും ആഘോഷിക്കാറില്ലല്ലേ?
അതെ അതെ അഹ്
ഇപ്പം പൊതുവേ എല്ലാവരും എന്താണ്, എന്നും എന്നും ‌ ദെവസൊരു ഇപ്പം സാധ ഒരു ദിവസം പോകുന്ന പോലെയാണവർക്കാ ആ ഉത്സവും അങ്ങനെയാണവർ ആഘോഷിക്കുന്നതല്ലേ
ഹ്മ്മ്, അതെ അതെ.
ഉം താങ്കളുടെ ഒരു പഴയകാലം എന- ഇപ്പോം പണ്ടത്തൊരു ഉത്സവത്തിന് എന്തേലും ഓർമ്മകള് വല്ലോം നല്ല നല്ല ഓർമ്മകള് വല്ലോം ആഹ്
ആഹ ഉത്സവ എന്ന് പറയുമ്പോ തന്നെ എന്താ ബന്ദുക്കളൊക്കെ വരുന്നു നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നു രാവിലെ സമയം എന്നിട്ട് വൈകിട്ട് കെട്ടിയോൻസിനോടൊപ്പം അമ്പലം വരെ നടന്ന് വന്ന് എങ്ങനെയൊക്കെയാണ് ഉറങ്ങാ
ഉ അതെ അതെ പറയുമ്പോ നമ്മള് നല്ല നല്ലൊരു ഓർമ്മ തന്നെയാണ് ഉത്സവം തരുന്നതല്ലേ കുടുംബക്കാരും ബന്ധുക്കാരെല്ലാം വരുന്നു ആഘോഷിക്കുന്നു ഒന്നിച്ചിരുന്ന് സദ്യ കഴിക്കുന്നു അവരോടൊപ്പം നമ്മള് ഓരോ കാര്യങ്ങൾ പറയുന്നു
അതെയതെ
പണ്ടത്തെ ഒരു ഉത്സവം ന്നൊക്കെ പറയുമ്പോ തന്നെ ഒരു ആഘോഷം ആരുന്നല്ലേ അതും ഒരു എന്താണ് എല്ലാവർക്കും വസ്ത്രം എടുക്കുന്നു പിന്നെ നമ്മൾ ഓരോ തയ്യാറെടുപ്പിനും ഓരോ തയ്യാറെടുപ്പുകളാണ് നമ്മക്ക് ഇന്നത് ഇപ്പം ഇന്ന വസ്ത്രം ഇടാം ഇ എല്ലാവരും ഇതേ സെയിം - ഇതേ ക ഇതേ എന്ത കളറുള്ള വസ്ത്രം ഇടണം നമുക്കിങ്ങനെ ഒരുങ്ങണം ഒരുങ്ങിപ്പോവണം അടിച്ചു പൊളിക്കണം എന്നൊക്കൊരു ആലോചനൊക്കെ ഉണ്ടായിരുന്നല്ലേ
അതെയതെ തീർച്ചയായും കൂട്ടുകാരോടൊപ്പം നടക്കുന്നതും പ പാട്ടിട്ട് എന്താ പറയ വഴിക്കൂടെ ഡാൻസ് ഉം ഉം ഇതൊക്കെ നല്ല ഓർമയാ
അതെ അതെ അങ്ങനൊരു ഓർമ്മകളായിരുന്നു നമുക്ക് ഉത്സവം തരുന്നത് ഇന്നി -പ്പം പലരും അങ്ങനൊന്നും ചെയ്യാറ് കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ അങ്ങനൊന്നും ഇപ്പ ചെയ്യാറ് കൂടിയില്ലല്ലെ ഇന്ന് അത്യം പോ ഒരു ദിവസത്തിനനക്കാണ് അവര് ഒരു ഉത്സവം ആഘോഷിക്കുന്നത്
പണ്ടത്തെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ എന്താ പറയാ ഉത്സവമായാലും എല്ലാം തന്നെ
അതെ അതെ പഴയ കാലങ്ങള് ന്നൊക്കെ പറയുമ്പോ നമ്മളൊക്കെ ഉള്ള നമ്മളൊക്കെ ആഘോഷിക്കുന്ന ആഹ് സമയത്ത് കാലത്തുള്ള ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ എല്ലാവരും വയല് വയൽവരമ്പിലൂടെ നടക്കുകയും പോകുകയും സുഹൃത്തുവിനെ കാണുന്നു അവിടെ സംസാരിക്കുന്നു എല്ലോടൊപ്പം ഒരു സന്തോഷത്തോടെ പോകുന്നു ഇന്നിപ്പം എല്ലാവർക്കും വാഹനങ്ങളൊക്കെ ഉണ്ടായൊണ്ട് വരുന്നു പോകുന്നു എന്ന രീതിയിലായി
അതെ മുൻപത്തെ എന്താന്ന് വെച്ചാൽ വാഹനങ്ങൾക്ക് പോലും വഴിയിലൂടെ പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആൾ തിരക്കുകളും എല്ലാം തന്നെയായിരുന്നു
അത അതെ അതെ അത്രക്കും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട ഒരു കാര്യം പറഞ്ഞത് ആ ക്ഷേത്ര ഉത്സവങ്ങളിലെ കെട്ടുകഴ്ചകൾ ആ ചില സമയം നമുക്ക് ആനകൾ കാണാം ചെണ്ടമേളം ആ പിന്നെ കിട്ടും ഫ്രൂട്ടുകൾ പിന്നെ അവിടുത്തെ ലൈറ്റും നല്ല അലങ്കാര- -പണികളൊക്കെ കാണുമ്പോ തന്നെ ഒരു മനസ്സിനൊരു കുളിർമയും സന്തോഷൊക്കെ ആയിരുന്നു
അതെ അതെ ഉത്സവം എന്താ ഉത്സവ നാളാകുമ്പോഴത്തേന്നെ നമ്മക്ക് മനസിന് സന്തോഷം ഇത് വറേ നാണ്
അതെ അതെ പറഞ്ഞു വരുമ്പം തന്നെ നല്ലൊരു എന്താ ക്ഷേത്രത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് പോയി പ്രാർത്ഥിക്കുന്നു എന്ന കുടുംബക്കാരോടൊപ്പം പിന്നെ എടു- എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കട കച്ചവടക്കാരികൾ
അതെയതെ കച്ചോടക്കാർ
അതെ കച്ചവടക്കാര് കടകളിൽ പിന്നെ വളയും മാലയൊക്കെ മേടിക്കാനായിട്ട് നമ്മൾ തിക്കിലും തിരക്കിലും പോകുന്നത്
അതെ ബലൂൺ ഉത്സവം ന്ന് പറയുമ്പോഴേ പണ്ട് തൊട്ട് പണ്ട് ത പണ്ട് തൊട്ട് ഇന്ന് വരെ ബലൂൺ ആണ് നമുക്ക് മനസ്സിലാകെ വരുന്നത്
അതെ അതെ ഉത്സവം എന്ന് പറയുമ്പോഴേ ഓടി നമുക്ക് എത്തുന്നത് ബലൂണുകളാണ് ബലൂൺ അത് പഴയകാലങ്ങളെല്ലാം നമ്മൾ പോകുമ്പോൾ ആദ്യം നമ്മൾ വേടി വേടിക്കുന്ന സാധനം തന്നെ ബലൂൺ ആണ്
അതെ അതെ എന്താ ബലൂൺ കയ്യിൽ നിന്ന് പറന്നു പോയി അത് നോക്കി നിന്ന കാഴ്ചകൾ വരെ ഇപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നൊണ്ട്
അതെ, അതെ, പറഞ്ഞ് വരുമ്പം തന്നെ നമുക്ക് എന്തോ പ്രത്യേക ഒരു സന്തോഷം ഒക്കെ ആയിരുന്നു. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തന്നെ ഫോണിൻ്റെ ഉപയോഗം മൂലം എല്ലാവരും അങ്ങ് അടങ്ങിക്കൂടി പക്ഷേ, വീട്ടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടേണ്ട ഒരവസ്ഥയാണ്.
അതെ തീർച്ചയായും വീടുകളിൽ തന്നെ അധികം ആർക്കും ഉത്സവങ്ങൾ കാണാനും അതിനെ പറ്റി അറിയാനോ ഒന്നും താല്പര്യംല്ലാ സമയോല്ലാ
അതെ അതെ ഇപ്പൊ ആർക്കും അങ്ങ് ഉത്സവം, ഉത്സവം എന്ന് പറയുമ്പോൾ ഇന്നാണ് ഉത്സവം അതെ അവർ എപ്പൊഴാന്ന് ഇന്നാണോ ഉത്സവം എന്നാണ് അങ്ങനെയാണ് ചോദിക്കാറുള്ളത് അവർക്ക് എന്നരു എന്നത്തേയും പോലെ എന്നത്തേം ദിവസം പോലെയാണ് അതും കടന്നു പോകുന്നത്.
ഉം അതെ തീർച്ചയായും നമ്മുടെ ഓർമ്മകൾ പോലെ പണ്ടത്തെ ഓർമ്മകൾ പോലെ ഇപ്പൊ ഇല്ല
അതെ അതെ ഉം കഴിഞ്ഞ മ്മ് പഴയ കാലത്ത് ഉത്സവം എന്നൊക്കെ പറയുമ്പോ തന്നെ ആഹ് നമ്മുടെ നമ്മുടെ പാചകം അമ്മമ്മാർ പാചകം ചെയ്യാൻ തന്നെ സാധനങ്ങൾ വേടിക്കുന്ന തന്നെ നമ്മളൊരു ലി എന്തുമാണ് ഒരു സന്തോഷമായിട്ടാണ് എന്ന് വച്ച ഒന്ന് ഒരു വസ്തു ഒരു ഉത്സവം ആയത് കൊണ്ട് തന്നെ നമ്മൾ അപ്പോഴും അത്രയും തയ്യാറെടുപ്പാണ് വസ്ത്രം മേടിക്കണം അടുക്കള പണി എല്ലാം ചെയ്യണം, ഒതുക്കണം, പാചകം ചെയ്യണം, സദ്യ കഴിക്കണം, കുടുംബക്കാരെ വിളിക്കണം എടുക്കണം
എടുക്കുന്നത് തൊട്ട് കെട്ടുകാഴ്ചയിലെ ഐസ്ക്രീമും കഴിച്ച് തീർക്കുന്നതും വരെ
അതെ അതെ കെട്ടുകാഴ്ച നമ്മള് തീർക്കുന്നത് വരെ തന്നെ ഒരു എന്താണ് ഒരു ആഹ് ആഹ് നമുക്കൊരു ആഹ് മനസ്സിലൊരു സന്തോഷം ഒക്കെയാണ് എല്ലാവരും ആയിട്ട് ഒത്തരുമിച്ച് പിന്നെ ഇതൊ പോലാരു ദിവസം നമുക്ക് കിട്ടുകയില്ലല്ലോ!
ഇല്ല ഇല്ല അതെ
അതാ അതാണ്, പ്രത്യേകിച്ച് ഉത്സവമൊക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ ആഘോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ പൊതുവേ അങ്ങനെ അങ്ങ് ഉത്സവം ആഘോഷിക്കാറില്ല അല്ലെ?
അല്ല, ഇല്ല ഇല്ല അധികം ആർക്കും ഉത്സവത്തെപ്പറ്റി അറിയില്ല, താല്പര്യം ഇല്ല, സമയവും ഇല്ല.
ആ അതെ, അതെ, മഹ് പൊതുവെ അങ്ങനെ ഉത്സവങ്ങള് ആഘോഷിക്കാറില്ല, പിന്നെയുത്സവെന്ന് പറയുമ്പം തന്നെ ആ എന്താ? പലതരം കെട്ടുകാഴ്ചകളാണ് നമ്മൾക്ക് കാണാൻ അവിടെ സാധിക്കുന്നത്. ആനകൾ അങ്ങനെ ഒരു ഒരുവിധം ചെണ്ടമേളം ന്നുവെച്ച പലവിധ
മഴ നല്ല പല ഫ്ലോട്ടുകളും നമ്മള് മഴ കാരണം കാണാതെ പോയിട്ട് വരെ ഉണ്ട്.
അതെ അതെ അതെ അതെ ചില സമയങ്ങളിൽ നമ്മൾ ഉത്സവം ആഹ് ആരംഭിക്കുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത്. ചില ഉത്സങ്ങളിൽ നമുക്ക് മഴയെ കാണാറില്ല. അങ്ങനെ ചില ചില ബുദ്ധി മുട്ടുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മക്ക് അത് കണ്ട് തീർക്കാതെ തിരിച്ച് വീട്ടിൽ വരാനും നമുക്ക് ആഹ്
പോവില്ലേ?
അതെ ഉത്സവം ഫുള്ള് കഴിഞ്ഞാലും നമ്മള് അവിടെ മൊത്തം അമ്പലം മൊത്തം ചു ചുറ്റി കറങ്ങി നടന്ന് അവിടെ ചിലപ്പോൾ രാവിലെയൊക്കെ ആകും വീട്ടിൽ വരാൻ തന്നെ.
അതന്നെ പിന്നീ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗാനമേള പരിപാടി
പിന്നെ തീർച്ചയായും ഓരോരോ പരിപാടികളും
അതേതെ ഗാനമേള പരിപാടി, പലതരം നൃത്ത ആഹ് നൃത്ത പരിപാടികൾ അങ്ങനെങ്ങനെ പല പലതരം പരിപാടികൾ ഓരോരോ ദിവസം വെക്കുമ്പോഴും ഓരോ ആൾക്കാരാണ്. ആൾക്കാരുടെ മഹ് ആൾക്കാര് അത് കാണുവാനും ആ കും രസിക്കാനും സ അവർക്കൊരു സന്തോഷ ഒക്കെ ആയിരുന്നു ഇപ്പം ആ പ പറയുവാണെങ്കിൽ വൃദ്ധരായ അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ആണെങ്കിൽ തന്നെ അവർക്ക് എപ്പോഴും ഒരു ആഘോഷം എന്ന് പറയുന്നത്, ഉത്സവം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടേതായൊരു അവർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന, ഇതൊക്കെയാണ് സ്, നൃത്ത പരിപാടിക്ക് ഗാനമേള പരിപാടിയൊക്കെ അതൊക്കാണാൻ കൂടുതൽ പേരും പോകുമായിരുന്നു. ഇന്നത്തെ കാലത്ത്ന്ന് പറയുമ്പം തന്നെ ആർക്കും അതിനോട് അങ്ങനെ, താല്പര്യപ്പെടാറില്ല അപ്പൂപ്പനും അമ്മൂമ്മയും അവർക്കൊക്കെയാണ് വൃദ്ധ വൃദ്ധർക്കാണ് കൂടുതലും ഇഷ്ടം തോന്നുന്നത് അങ്ങനത്തെ പരിപാടികൾ
അതെ ഇപ്പൊ എല്ലാ ചെണ്ടമേളം മുഴുങ്ങുന്നത് കേൾക്കുമ്പോ എല്ലരും അമ്പലങ്ങളിലേക്ക് എല്ലാം ത് പണ്ട്, ഇപ്പൊ അതൊന്നും അധികം കാണാനും കേൾക്കാനും ഒന്നും ഇല്ലാ ആർക്കും സമയവും ഇല്ല എന്താ പറയുക താല്പര്യം ഇല്ലാത്തതുപോലെയാണ്. എന്നിട്ടെല്ലാരിപ്പോ നോക്കി എന്ത് ഉത്സവം, നാല് കാള പോകുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാരും പറയുന്നത് തന്നെ
അതെടി വല് ആഹ് അതെ അതെ പ്രത്യേകിച്ച് എടുത്ത് പറയുമ്പോ വലുതായിട്ട് ആർക്കും ഒരു അതിശയമോ അങ്ങനെയൊന്നുമില്ല. ഉൽ നാം പണ്ടൊക്കെയാണ് നമ്മള് ഉത്സവം ന്ന് പറയുമ്പോ തന്നെ ഉത്സവമോ എന്നിങ്ങനെ ചോദിക്കുന്നൊരു ആകാംക്ഷയൊന്നും ആർക്കും ഇന്നത് ത്തെ കാലത്തില്ല ഉത്സവം അല്ലേ? ഉത്സവം, എന്നാൽ നമുക്ക് വാ നമുക്ക് പോയിട്ട് വരാം എന്നുള്ള രീതിയായി.
അതെയതെ തീർച്ചയായിട്ടും.
അതിപ്പം പൊതുവേ അങ്ങ അങ്ങനെയാണല്ലോ ഉത്സവം ഇപ്പം പൊ പഴയ ഇപ്പം കാലങ്ങളും ക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആഘോഷങ്ങളൊക്ക മാറുവാന്നല്ലോ. പൊതുവേ എന്ന് പറയുമ്പോ ഇപ്പ ത തലമുറകൾ തന്നെ ഇപ്പം പറഞ്ഞല്ലോ ഉത്സവം എന്നൊക്കെ പറയുമ്പ അവർക്ക് തോ ഒട്ടുംആകാംക്ഷയോ ഒന്നും തന്നെയില്ല. വരുന്നു പോകുന്നു, സുഹ് ത്തു സുഹൃത്തുക്കളോടൊപ്പം പോകുന്നു വരുന്നു എന്നല്ലാതെ അവർ കുടുംബക്കാരോടൊപ്പം പോകുന്നു അതൊക്കെ ക്കെ ഒരു സന്തോഷ നിമിഷമായിരുന്നു കുടുംബക്കാരോടൊക്കൊപ്പം പോകുന്നതും അവരുടെ കൂടെ സമയം ചിലവഴിക്കുന്നയൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾന്ന് പറയുന്നത് പോകുന്നുണ്ടെങ്കിലും, സുഹൃത്തുക്കടൊപ്പമാണ് പോകുന്നത് വരുന്നത്
പണ്ടെന്നൊക്കെ പറയുമ്പോ തന്നെ കുടുംബക്കാരോടൊപ്പം പോകുമ്പം തന്നെ ആഹ് അടിച്ച് പൊളിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതെന്തൊരു നമുക്ക് നല്ല നല്ല ഓർമ്മകളണത് ആഹ് ഉത്സവം ഒക്കെ പോകുന്ന യാത്രയക്കന്ന് പറയുമ്പോം തരുന്നത് ഇന്നത്തെ കാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കുട്ടികൾ അങ്ങനെയൊന്നും പോവാറില്ലല്ലോ
അതെഴുതി അതുപോലുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഉണ്ടാവോന്ന് അറിയില്ല എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം വെറുമൊരു പ്രതീക്ഷയാണ്
ഇപ്പഴത്തെ കുട്ടികൾക്ക് പലപ്പോഴും അങ്ങനത്തെൊരു ച്ചാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ കൂടി സുഹൃത്തുക്കളോടൊപ്പം പോകുന്നതാണ് കുറച്ചും കൂടെ താല്പര്യപ്പെടുന്നത് കാരണം അവരുടേതായത് അവരുടേതായ സമപ്രായക്കരോടൊപ്പം പോകുന്നത അവർക്ക് ഇപ്പം കൂടുതൽ താല്പര്യം ഓരോ കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് രസിച്ചച്ച് പണ്ടെന്ന പറയുമ്പോം തന്നെ
ശരി നമ്മള്
എല്ലാവരും കാണും സുഹൃത്തുക്കളും ങ് പിന്നെ കുടുംബക്കാരും അങ്ങനെ അങ്ങനെ പല ഉച്ചവർ ബന്ധുക്കാരോടൊപ്പം തന്നെ പോകുമ്പോൾ തന്നെ ഓരോ കാര്യമൊക്കെ പറഞ്ഞ് എന്ത് രസമായിരുന്നു
അതെ തീർച്ചയായും
ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ പൊതുവെ അങ്ങനെ പോവാറ് നമുക്ക് നമ്മളങ്ങനെ കാണുന്നില്ല കാണുവാൻ സാധിക്കല്ല അങ്ങനെ പൊതുവെ കുട്ടികൾ എല്ലാരും സുഹൃത്തുക്കളോടൊപ്പം തന്നെയാണ് ഉത്സവം കാണാനായാലും ഏഹ് ഇപ്പം ഏതൊരാഘോഷത്തിനാലും പോകുന്നത് പോകുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണാറുള്ളത് അല്ലേ
ഉം അത് തീർച്ചയായും ഒരു ഓർമകൾ തന്നെ വരും
അതാണ് ഇനിയിപ്പം നമക്ക് വരും തലമുറകൾ ഇനി വരുന്ന തലമുറകളായിക്കോട്ടെ ഇപ്പ അവര് ച അവരുടെ ഉത്സവങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ഉത്സവത്തിനൊക്കെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നല്ല ന നല്ല രീതിയിൽ ആഘോഷിക്കാൻ സാധിക്കട്ടെന്ന് നമുക്ക് ങ് പ്രാർത്ഥിക്കാം വിശ്വസിക്കാം അ ഈ കോള് ചെയ്തതിന് ആഹ് എന്നോടൊപ്പം ഇത്രയും വളരെയധികം സംസാരിച്ച നിന്ന് സന്തോഷണ്ട് ന്ന ശരിയട്ടോ
അതെ ശരി.